ഹലോ ഹലോ ആകേൾക്കാവോ.
ആഹ് കേക്കാങ്ങക്ക....
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം?
ഓ നല്ല വിശേഷം പിള്ളേർ ഒരാള് സ്കൂളിൽ പോയരാണ് ഇവിടെ കിടന്ന് ഉറങ്ങത്. ഞാനും പിന്നെ ഇവിടോട്ടങ്ങ് കെടന്ന് അവന്റെ കൂടെ ആഹ് നല്ല മഴ വേറെന്നും ചെയ്യാനില്ല ആന്ന് വേറോന്നും ചെയ്യാനി രാവിലെ തുണി നനയൊക്കെ കഴിഞ്ഞ് അവിടെ അവിടെയൊക്കെ കൊണ്ട് വിരിച്ചിട്ട് വേറെ പണിയൊന്നുവില്ല ഇന്ന് ഇങ്ങനെ കെടക്ക്ന്ന്
അതന്നെ കൊണ്ടോയിടല്ല് ഒരു പണിയാണല്ലേ തുണി ഇടുക...... പിന്നീം മഴെയ്യും പിന്നീ ഇങ്ങോട്ട് എടുക്കുക.
ജോലിയ പിന്നെ. പിന്നെ പൊതുവെ ഒന്നും നമുക്ക് പൊറത്തെറങ്ങിയൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട്ങ്ങനെ ഇരിക്കുന്നു വെയിലായാൽ പിന്നെ നമ്കെനതേലൊക്കെ പെറുക്കിട്ട് ഒണക്കാനും.
ആഹ് മുറ്റത്തൊക്കെ പുല്ല് മുളക്കുണ്ടാ എനിക്കൊക്കെ നല്ല. എല്ലോണം പുല്ലാണ് നിറയെ പുല്ല് വര്കാ
ആള് ഇവിടേം ബാക്ക് പൊറക് വശത്ത് അതാ പൊറക് വശത്തേ നമുക്ക് വെയിലാണെങ്കി അത്രയും ഇതില്ല എല്ലാം ചെലപ്പോ കരിഞ്ഞു പോവും മഴായപ്പോ ഇപ്പോ പുതിയതായിട്ട് കൊറേ ഇങ്ങനെ വന്നിട്ടോണ്ട്
നെറയെ വന്ന്ക്കണ് ഞാന് യൂട്യൂബ് നോക്കിക്കാണ്ട് ഒരു ഇതുണ്ടായിന ഒരു സ്പ്രേ ഇതാ ട്ട് ക്കാണ്ട് വിനാഗിരിം ഇതൊക്കെ ഒഴിച്ചണ്ട് ആഹ് ഞാൻ അങ്ങനെക്കെ ചെയ് ത്ക്കി പഷേ ഒരു മാറ്റൊന്നുവില്ല്യ
ആണോ എന്നാല്തൊക്കെ കളനാശിനിന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കളനാശിനിന്നും പറഞ്ഞേ കൃഷിഭവനിലൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വാങ്ങിക് യാൻ കിട്ടും. പക്ഷെ അത് പ്രശ്നംന്ന് വെച്ചാ നമ്മളല്ലാതൊക്കെ ആഹ് അത് തളച്ചാ മതി.
തളിച്ചാ മതിലേ ആഹ്
ഉം പക്ഷെ നമ്മൾ അവിടൊക്കെ ഓരോന്നൊക്കെ കൃഷി ചെയ്യുവാണെങ്കി അങ്ങനെ. കൃഷി ചെയ്യുവാണെങ്കിലേ അതൊക്കെ നശിച്ചു പോയി മഴയത്തൊഴുകിപ്പോയി.
ഓ
അങ്ങനെ മഴയത്ത് പഷേ കളനാശിനി പ്രയോഗം നടക്കത്തില്ല എന്താന്ന് പറയാൻ ഈ മഴ പെയ്യുന്നോണ്ട് നമ്മൾ ഒഴിക്കുന്നത് നനയുമ്പോ അങ്ങ് പോവല്ലേ ചെയ്യ. അതോണ്ട് പറ്റത്തില്ല. ഉ വെയിലുള്ള സമയത്താണെങ്കി പറ്റും. ആഹ് കൊറച്ച് വേയിലുള്ള സമയത്താണെങ്കി പറ്റും അല്ലെങ്കിൽ നമ്മള നന റച്ചഴിയുമ്പോത്തേക്ക് ഇത് മഴയതങ്ങ് നനഞ്ഞ് ഒഴുകിയങ്ങ് പോവും. പിന്നെ ഇത് കിട്ടത്തില്ല. അവ്ടെ കറണ്ടുണ്ടോ? ഇവിടെ രാവിലെ കറണ്ട് പോയതാട്ടോ ഇപ്പൊ ഇത്രയും നേരമായിട്ടും കറണ്ടില്ല. കുഞ്ഞാണെങ്കിൽ ഒറങ്ങാൻ ബുദ്ധിമുട്ടി ഞാൻ ഞാനിങ്ങനെ വീശി വീശി ഇരിക്ക. പിന്നെ അവ്ടെ ചക്കയൊക്കെ ഉണ്ടായിരുന്നോ? കിട്ടുന്നുണ്ടോ? ആഹ് ചൂടുണ്ട്. മഴ ആഹ് നല്ല മഴ ആരുന്നു, അത് കഴിഞ്ഞിട്ട് പ്പൊ ചൂടുണ്ട് മഴ പെയ്യുന്നില്ലെങ്കിലും വെയിലുംയില്ല, ന്നാൽ നല്ല ഉഷ്ണവുണ്ട്. നല്ല ഉഷ്ണവൊണ്ട്. കറണ്ടെണ്ടെങ്കി അത്ര അറിയത്തില്ല. ഫാന്റെ കാറ്റോണ്ട് കുഞ്ഞുങ്ങളങ്ങൊറങ്ങു. ഇവ്
ആ എട്ടാ